അ എ ടൈം കഴിഞ്ഞതാ
ആഹ്
ആ അപ്പൊ ഇനി നിങ്ങൾ ബീഹാറ്ത്തെ വിശേഷങ്ങൾ പറയൂ ബീഹാറിൽ എന്തൊക്കെയാണ് നിങ്ങളെ വർക്ക്
എം ജ്ജ് ജ്ജ് ആസാമിലുള്ളതാ ആസാമിലെ സ്കൂളാ
ആസാമിൽ താലുക
അവിടെ അ അസമില് ഓഫ് ക്യാമ്പീസിലാ പഠിപ്പിച്ച്യ
അതെ അതെ നമ്മുടെ ലൊക്കേഷൻസ് കൂടുതൽ ഇതിൽ പറയാൻ പാടില്ലാന്ന്ണ്
എ ഞമ്മള് ഇബടെ എന്താണ് പറയാ ഇവിടത്തെ ഒരു ഇത് രീതിന്ന് ഇവിടെ ഇപ്പോ പുതുതായിട്ടാണ് ഞമ്മളെ ഇഷ്ടൊക്കെ കൊണ്ടിരുന്നത് ഉം അപ്പൊ പിന്നെ കാര്യായിട്ട് പറഞ്ഞാ ബിഹാർ ബീഹാറിനെ കുറിച്ച് പറയാണെങ്കില് എന്താണ് ഒന്നാമത് നമ്മക്ക് ഏറ്റവും അറിയാം ഏ ഇവിടെ ഇവിടെ കാര്യമായിട്ടുള്ള കാര്യ കാണാനും ഇതൊന്നുമില്ല ഇവിടെ കാര്യമായിട്ടുള്ള പറഞ്ഞാൽ ഇതെന്നെ എന്താ പറയാ കൃഷിയും അതുംതും
ഓ ഓ നമ്മൾ ട്രെയിനിൽ വരുമ്പോൾ ബീഹാർ ഇത് നോക്കിന്നു കണ്ടിന്
ഉം ഉം
അപ്പോ ഇങ്ങള് അപ്പോ എ ബി സിയൊക്കെ കേറിയോ നേപ്പാളൊക്കെ പോയോ നേപ്പാൾ പോയോ?
ആ ഇല്ല നേപ്പാള് ഞാൻ ബോർഡർ പോയിട്ടുള്ളു ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല്യ ശരിക്കുള്ള നേപ്പാള് ലേ അങ്ങട്ടൊന്നും പോയില്ല.
കാഠ്മണ്ഡൂ
ഉം അങ്ങോട്ടും പോയില്ല
അവിടെ എന്താണ് ശരിക്കും പണി എന്താണ് മക്തബിൽ പഠിപ്പിക്കെ സ്കൂള്ണ്ടോ വെറും രാവിലെ മാത്രേ ക്ലാസ്? ഓഹ്
അപ്പൊ ഇവ്ടങ്ങട്ട് ഇതിനും വേണ്ടി ങ്ങക്കാണ് അപ്പൊ പിന്നെ ഇവിടുത്തെ കുട്ടികള ഇത് ന്ന് പറഞ്ഞാല്
ഉം ഉം
ഇച്ചള് അങ്ങനെ പേരൊന്നില്ല സ്കൂളിലായാലും മദ്രസായാലും ന്നാ പറിമ്പോ അയ്റ്റള് ഇര വറും പഠിച്ചണ ടീമാ ഒരു പഠിച്ചാന്നുള്ളതാണ് എന്ത് നമ്മക്ക് പൊറത്തു നോക്കുമ്പോ രാവിലെ ഉം ആഹ് അതന്നെ ട്യൂഷന് പഠിച്ചാ മ്പല് ട്യൂഷൻ ആ ഇസ്കൂളില് പഠിപ്പിച്ചല് ഇല്ലാത്ത കൊണ്ടേ ഞാന് പിന്നെങ്ങോട്ടാ പോല് ട്യൂഷനാ പോല്
ട്ടികള്ണ്ടാവും
ഇവിടെ ഇക്കൊല്ലാണ് മക്തബിസ്റ്റം വന്നെ ഉം അപ്പം ഒന്നാമത്തെ രണ്ട് സെക്ഷനും രണ്ടും ഒരു സെഷനും മൊത്തം നൂറ്റിമ്പ കുട്ടികള്ണ്ട് ഉം പക്ഷെ എന്ത ഒരു ആജർ ഉണ്ടാവ ഒരു അറുകുട്ടികളൊക്കെ
ഉം ഉം ഉം
പിന്നെ ഇവിടുത്തെ ഫുഡ്ന്നാ ഭയങ്കര മസാലെ ഉം
ആ നിങ്ങൾക്ക് അവിടുന്ന് ഫുഡ് അവിടുന്നയിരിക്കും അല്ലേ അപ്പൊ ഈ ഏ നിങ്ങളെത്ര ആളുണ്ട് മലയാളികളായിട്ട് ഒറ്റക്ക
സിംഗിൾ ഉം
അപ്പൊ ചടക്കൂല്ലേ
ഇയ്യ എന്ത് ശീലയപ്പൊ
അപ്പൊ ബിഹാർ മക്തവില് നാപത്തഞ്ച് ഇന്റേൺഷിപ്പില് കൊറേ ആൾക്കാര്ണ്ടായിരുന്നല്ലോ
ആ അവലൊക്കെ പോയി ആ ഫൈസും കൂട്ടല്ലേ അവലൊക്കെ പോയി
ആഹ അയി അ അപ്പോ ഫൈസൻ ആഫിയക്കെ അങ്ങനത്തെ കുറെ ആൾക്കാർ ഉണ്ടായിരുന്നു
ഉം ഉം അറിയ അറിയാം അനിയെ അറിയ ഓലൊക്കെ അറിയാം
അന്ന എനക്കറിയില്ലട്ടോ അന്റെ പേരറിയില്ല
ഉം എന്നെ എന്നെ കണ്ട എന്നന്നെ കണ്ടാലും അറിയ രാം എന്നെ കണ്ടാലനക് ആ
ഞാൻ അങ്ങനെ നമ്പർ സേവ് ചെയ്യലില്ല കാരണം
അല്ല ഞാൻ നമ്പർ ചെയൂല പക്ഷെ എന്റെ ഇത് വാൾപേപ്പർ കണ്ടപ്പ അങ്ങനെ മനസിലായതാ ആഹ ഉണ്ടാവൂല ഇല്ലല്ല എഹ് ഏ ആയി പിന്നെ പിന്നെ എന്തൊക്കെയാ അവിടുത്തെ അവിടുത്തെ പാട്
ഇവിടത്തെ ഒരാള് ഈ ഇവിടെ ഫുഡ് ഇവിടെ മലയാളികൾ ഒരുപാടുണ്ട് ക്യാമ്പസ് ആയതോണ്ടും പിന്നെ ഉസ്താമ്മാര് കൊറെ മലയാളികള് ഉള്ളോണ്ടും അപ്പ നമുക്ക് ഫുഡൊക്കെ എന്ത് ചെയ്യാറുണ്ട് ഇവിടുത്തെ കിച്ചണ്ന്നെ മലയാളികളെ പരിഗണിച്ചില്ല എന്നാലും എടക്ക് രാവിലെ കിച്ചടി ഇണ്ടാവും എന്നാലും പറ്റിയ കറിയൊക്കെ ഇണ്ടാവാ ഇനി പിന്നെ ഉസ്താദ്മാരെ പരിഗണിച്ചുകൊണ്ട് ഇപ്പൊ ഇവിടെ ആഴ്ച്ചയിൽ അഞ്ചിസൊക്കെ ഇറച്ചിയാ ഫുഡിന്റെ കാര്യത്തില് വല്ല്യ ബുദ്ധിമു ത്ത്ല്ല. ന്നാലും അമ്മളടക്ക് ഇവ്ടെ ഒരു അട്ത്തൊര് ഹോട്ടല്ണ്ട്. ഒര് മലയാളി ഹോട്ടല്. മലയാളി ഹോട്ടല് അല്ല. ഏ, ആസമീസ് ഹോട്ടലന്നേണ് ഫസ് ക്ഷെ മലയാള കേരളത്തില് വർക്ക് ചെയ്തിരുന്ന ആൾക്കാരെതൊണ്ട് ആ ഒരു സെറ്റപ്പ്ള്ളരു ബിരിയാണിയാണ്. അത് കൊഴപ്പല്ല. നൂറ്റിനാപ്പത് റുപ്പിയ ക്കണ്ടെങ്കിലും നല്ല രസണ്ട്.
ഏ, ആ എല്ലോടെ ഈ ഞാൻ ഉൾ ഗ്രാമത്തിലാ യതോണ്ടാണോന്നറീല്ല. ഇൻക്ക് ഇബടെ താണ്. ഫുഡ് ഇല്ലല്ലപ്പ ഞങ്ങൾ മൂന്ന് സ്റ്റാഫാള്ള മൂന്ന് സ്റ്റാഫിന് മൂന്ന് അട്ടിപ്പാത്രം വരിക അപ്പം ആഴ്ച്ചേല് സെത്തിന് ആറീസം എറ ച്ചും മീനും അതും തൊക്കെ ണ്ടാവും.
ആ ആ ആ. ഇവ്ടെ ദിവസത്തില് ഒരിക്കെ ഒന്നെങ്കി എറച്ചി അല്ലെങ്കി മീയിനായിട്ട് എന്തേലൊക്കെ ഒന്നായിട്ട്ണ്ടാവും. രണ്ടുല്ലാണ്ടിരിക്കൂല. ഇബ്ടെ എറച്ചി മാ ഇത്ര എര്ത്ത്ന്ന് അഞ്ചീസം അയായത് ഇവ്ടെ കോളേജായത് കൊണ്ടാട്ടോ. കുട്ടിയൊൾക്ക് ഇത്ര ഫുഡ്ല്ല. അതായത് ഉസ്താദ്മാർക്ക് ആയചെൽ രണ്ടീസം ലീ റ്റിങ്ങ്ണ്ട്. അപ്പ ആ മീറ്റിംഗ്ള്ളന്ന് ഉസ്താദ്മാർക്ക് എ ചിക്കനാണ്. അങ്ങനൊക്കെ ന്നാലും ഫുഡിന്റെ കാര്യത്തില ത്ര വലിയ മോശല്ല
ആ. പിന്നെ ബടേ ഞമ്മളെ ഗോഡൗണ്‌ ത്‌ണ്ടോ. മറ്റേ. വത്തല ചാവലന്നെ ആണോ? അതോ മെൽഞ്ഞ പച്ചേരിയാണോ?
ആ, ഇബടെ വേറെന്തൊരു കിച്ചിടി ന്നേറ്റെ പറിം.
ഏ അൽ ആ ആ ആ നീ നീണ്ട നീണ്ട സാനം
ഏ. ബീഹാറ്ല് മറ്റേ കട്ടിലപ്പിനിങ്ങള് പോയിന്നോ? കട്ട്ലപ്പോ മണ്ണ്ടലോ. ബീഹാറിലെന്തോ പരിപാടിണ്ടായിരുന്നല്ലോ. ഉം. ആരേലും പോയിനോ അവ്ടുത്തെ.
ഏ ഇ ഇബ്ട്ന്ന് എവിടന്ന് ആയാലും പോയില്ല മറ്റേ കിഷൻകഞ്ചി ഉള്ള കുറച്ച് ടീം പോയിനീ
ആ നാസിക്കും നാഫിക്കു ആ ഏരിയയിലാണോ ണ്ടായിരുന്നത്?
അറീലട്ടോ.
പൈസട്ടിയ ഇങ്ങളെ ഏരിയയിലാണോ?
ഉം. ആ. ഫൈ മ്മളേ
മറ്റേ ബാക്കിയുള്ളോലോ?
ബാക്കിയുള്ളവർക്ക് അറിയിലട്ടോ. ക്ക്‌ വൈദ്യേരേ അറിയള്ളു. ഉം. പിന്ന് പിന്നെ ത അവിടെ ഇതുണ്ടേ മൊഹർം പത്തങ്ങനെ? ഉസാറ ഉസാറായിറ്റ് അം ഇബടേ എന്താ കള്ള് കുടിച് ചാടെല്
ആഹ്, ഇവിടെ അവിടെ സി ഐസ് ഉണ്ടാവുല്ലേ. ആ കറുത്ത ഡ്രസ് ഇട്ടിട്ട് പൊറംറം കൊട്ട്ണ.
അല്ല ക കറ്ത്ത ഡ്രെസ്സൊന്നുല്ല. കള്ളുട്ച്ച. ചാട്അ. ഉം
വാ, തീ കൂടെ നടക്ക്ണ സംഭവം.
ശരിക്ക് ബീഹാറില് ഇതല്ലേ മദ്യം നിരോധിച്ചില്ലേ? ബി ബീഹാറില് മദ്യം നിരോധിച്ക്ക്ണ്ന്ന് അനക്ക് തോന്നുട ഞാൻ
സ്ഥാനങ്ങളൾണ്ട് ബി ആർ
ആ, ബീഹാറൊ അയ ള്ളാണ്. ഞാന് സൈറ്റ് നോ പ അയില് കണ്ട്. അപ്പ പിന്നെ ഇബ്ടെ എട്ത്തന്നെ നേപ്പാള് ബോർഡറ് അട്ത്താണല്ലോ. ഉം. അവവിന്നെ ബെല്ന്തയ്യ? പിന്നെ എന്ത്ച്ച നേരെ നേപ്പാൾ നേപ്പാൾ കണ്ടിട്ടില്ലല്ലോ കള്ള് വിലക്കുറവാണ്
അല്ല, അവ്ടെ ഭരിക്ക്ണ ടീമ് ഏതാ?
ഈവിടെ ബീ. ജെപി. ബി. ജെ. പിയ
ഏ
ഉം. പിന്നെ ഞാൻള്ള സ്ഥലത്ത് അറഞ്ഞാല് ഏ ഈ നമ്മളെ കോ കോമ്പ ഏ ആഹ് അതെ പറഞ്ഞെ ഞ ഞങ്ങളെ ഈ ഈ ഗ്രാമത്തില് എന്ത് കു മുസ്ലിങ്ങൾ നല്ല പവറ്ള്ള ഏരിയ അപ്പൊ ഇവിടെ എന്ത്ണ്ട്
ആഹ് ഇവിടെയും അങ്ങനത്തെ ഇണ്ട് ആ ഇവിടെ അങ്ങനെ അങ്ങനെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഇവിടെ എന്ത് ഇവിടെ ശരിക്കും ബീഫ് നിരോധിതമാണെങ്കും ഇവിടെ ബീഫൊക്കെണ്ട് പക്ഷെ ഇവിടെ പശ്വാണ് അധികം അതാണ് പ്രശ്നം
ആഹ് അയ് അയ് അങ്ങനല്ല ഇങ്ങനെയാണേ ഇവിടുത്തെ മുസ്ലിങ്ങളെ പ പോത്തിനെ കൂട്ടൂല പോത്തിന ഊട്ടിന് ആഹ് പോത്തിനു കൂട്ടിന ആളുകള് ബേൻസിനും കൂട്ട്ണ ആളുകൾ ഹിന്ദുക്കളാണ്
ആഹ് അങ്ങനെന്തോ ആണല്ലേ
ആഹ് ഹിന്ദുക്കളെ താഴ്ന്ന വിഭാഗമാണ് ഇതിനെ കൂട്ട ബേദൻസിനെ കൂട്ട പോത്തിനെ കൂട്ട ശെരിക്ക് ഏഹ് നമ്മളിപ്പോ ഈ ബീഫ് നിരോധന എന്ന് പറഞ്ഞെ നമ്മളെ നാട്ടിലൊക്കെ പോത്തെരച്ചി എന്ത് ചെയ്ത് ഇതക്കെ അത് ശരിക്കൊരു പ്രതിഷേധ മാർഗമേ അല്ല
ആഹ്
കാരണ ഇവിടെ ഇവിടുത്തെ ഈ വിഭാഗം ഇത് കൂട്ടണതേ അല്ല ആഹ് അങ്ങൻത്തൊരു ഏ രണ്ട് കൾച്ചർ വ്യത്യാസംണ്ട്
ആഹ് ഞാൻ ഇപ്പളാണ് ആഹ് സംഭവം കേൾക്കുന്നത് അങ്ങനെണ്ട്ല്ലേ പിന്നെ അവിടെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ എന്താ അവിടെ കറങ്ങാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട അടുത്ത്
ഇവിടെ അടുത്ത് കറങ്ങാൻ പറ്റൊന്നില്ല ഇവിടെ അടുത്ത പിന്നെള്ളത് പറഞ്ഞ പട്നയിലാണ് പട്ന ബിഹാറിന്റെ ക്യാപിറ്റല് അവിടെ എന്തൊക്കോ ണ്ടെന്നാണ് കേട്ടത് ഞാൻക്ക് ശരിക്കറിയില്ല ഇവിടെള്ളേന്നർഞ്ഞാല് കണ്ണെത്താ ദൂരത്തോളം അ ആട് കേഴം പടർന്ന് പന്തലിച്ചിക്കണം വയലുകളാണ്
ആഹ് ട്രെയിനി വരുമ്പോ ഞാൻ ശ്രദ്ധിച്ചിന്നു ഒരുപാട് സ്ഥലത്ത് അങ്ങനെ വയലുകള് അത് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാല് അടുത്ത റെയിൽവേ സ്റ്റേഷൻ വരെ പിന്നേം വയല്
ആഹ് ഇപ്പ ഇവിടെ ഇപ്പൊ ഞങ്ങള ഗ്രാമത്തില് എന്താണ് ഇപ്പൊ ചെറുപയറിന്റെ സീസണാണ്ട് അ ഔ ആഹ് അപ്പൊ ഈ ചെറപയറ്
ഇ വേഷനെന്താണ്?
അഅ്പലി എന്താണ് സമയത്തിനനുസരിച്ച് അങ്ങോട്ടു ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മാറുംന്നറഞ്ഞത് ഉം കാലാവസ്ഥക്കനുസരിച്ചന്നെ
ങ്ങള് എത്ര വരുണ്ടാവും അവിടെ
ഞാനിപ്പോ ഇനി അടുത്ത മാസം കൂടി കയിഞാ പോ പോവും
ഏഹ് ടിക്കറ്റ് എന്നാ എടുത്ത്ണ്
ടിക്കറ്റ് വരുന്ന മാസം ഇരുപത്തെട്ടിനെടുത്ത്
ജൂലൈ ഇരുവത്തെട്ടോ ആഹ് ഞമ്മള് ഇരുപത്തൊമ്പനടുത്തു
ഏഹ് മ്മള് ഇരുവത്തെട്ട് ഇരുവത്തെട്ട് സുബീക്ക്
ഒ അത് ഇരുപത്തൊമ്പതിനാ നമ്മള് നമ്മള് നോക്കുമ്പോ ഇരുത്തൊമ്പതിനാ അവൈലബിൾ ഉള്ളു അപ്പൊ
ഏഹ് ആഹ് ഞമ്മക്കിബടെ ആഴ്ച ല് ആ ഒരറ്റ ട്രെയിനാള്ളെ
ആഹ് ഇവിടെ ഡയലിണ്ട് പാലക്കാട്ക്ക് വിവേക് അതേതാ ട്രയിനരുണയ
അല്ലാഹ് ഈ പേരന്നുൻച്ചറില്ലടോ
ആഹ് ഇവിടെ വിവേക് ഡയലിണ്ട് കാരണം നോർത്ത് ഈസ്റ്റിനെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്ന ടെയിനാണല്ലോ വിവേക് ഡെയ്ലിണ്ട് പിന്നെ വേറെ ട്രെയിനുണ്ട് വേറെ അരുണ എക്സ്പ്ര
അപ്പൊ ഈ വിവേക്ന്നർഞ്ഞ രണ്ട് മൂന്ന് ട്രയിൻണ്ടാവോ?
വിവേക് ആഹ് മൂന്ന് ട്രെയിനാ നാല് ട്രെയിൻ ആഹ് എത്രണംണ്ട്അറീല രം കൊർച്ച് തോന്നെ ട്രെയിനാള്ണ്ട് ഡെയ്ലി സാനണ്ട്. അയ്ത് ഡെയ്ലി അവ്ട്ന്ന് ഇങ്ങട്ടുണ്ട് ഇവട്ന്ന് അങ്ങ
ഉം ഓ അപ്പൊ ഒരുപാടുണ്ട്.
ഉം യേ ഇന്ത്യേത്തെ ഏറ്റും വോയ്സ് വേസ്റ്റ് ട്രെയ്ന്ന്നാണ് വിവേകറിയപ്പെടാറ്.
ഹ ഹ ഹ
വൃത്തിയുണ്ടേ
ആഹ്
ആ ട്രെയ്ന്ല് ഹ് ജനറൽല് സഞ്ചരിക്കാൻ കഴിഞ്ഞാല് നിങ്ങള് ജീവിതത്തിൽ എന്തും നേരിടാൻ കഴിയും ന്ന്ള്ളൊരു ഉം ഉം
നമ്മള് പിന്നെ ഏ സി എടുത്ത് ഉം മറ്റേകയ്യൂ ലാർഞ്ഞ്കാണ്ട്.
നമ്മൾ ഇത് ആഹ് ഞമ്മള് വരുമ്പോ ജനറൽലാ വന്നത്
അളളാഹ് ഏയേ നമ്മള് ഏ സിം അതൂം തൊക്കെ ആയിട്ട് വേറെ വേറെ റൂട്ടിനാ വന്നതും.
ങ്ങൾ എങ്ങനെ കിട്ടി എ സി കിട്ടി?
എ സി മറ്റേതാണ് ട്രെയിനല്ല, ബസ്സാണ്.
അവിട്ന്ന് ത് വരെ.
ഏയേ ബാംഗ്ലൂര്ന്ന് എവിടെരെ പട്ട്ണ വരെ. പട്നെരല്ല വഹ് നാഗ്പൂര് വരെ. അതാത് ഒരീസ്ത്തെ യാത്ര ഒ ഒരീസ്ത്തെ യാത്ര ഏ സി ബസ്സില്. കൊർച്ച് പൊട്ടീക്ണ്ണ ആഹ് ഏ ഏ ഒന്നേതൊള്ളായിരേര്ന്
പിന്നെ.
പിന്നേ പിന്നെ ഒരു എന്ത് സാധാ റിസർവേഷന്
ങ്ങൾ എല്ലാരും അയ്ലേന്ന് ഫൈസ് നാസിക് നാഫിക്ക്.
അല്ലല്ല ഞാവന്നത് ഇബലപ്പല്ല ഞാൻ കിഷൻഗഞിള്ള ടീമിന്റൊപ്പാവന്നത്.
ആഹ് റബിഹ് അലിഷൈ ബൊക്കെ.
ആഹ് ഓലപ്പാഞാവന്ന്.
ആഹ് ആഹ്ഒ അലിഷൈബിന്റെ യാത്ര പ്ലാൻ എനിക്ക് കിട്ടീന് ഏതോ ഒരു ട്രെയിന് മാത്രം കിട്ടി അങ്ങനെ ന്തൊക്കേയല്ലേ രണ്ടാ ആഹ്
കൊഴ്ഞ്ഞ് മറിഞ്ഞ്സാനം.
ഉം കിഷൻഗഞ്ജിക്കെട്ക്ക് പോവാറുണ്ടോ?
ഏയ് ഇല്ലേയ് ഇവട്ന്ന് കിഷംഗഞ്ജി ക്ക് ഏഴ് ഏഴ് മണിക്കൂറ്ണ്ട് യാത്ര.
ഓഹ് ഇപടെ ഞങ്ങളേം ൻസ് മാത്രം ആറ് ആൾക്കാര്ണ്ട്. പിന്നെ മലയാളി അധ്യാപകന്മാരായിട്ട് ആണ് അധികംആൾക്കാരുള്ള്. പിന്നെ ഇവടെ ഓക്സ്ഫോർഡില്ലേ എസ് ഡി ടീമ് ഒരു ഒമ്പത് ആൾക്കാര്അയ്ല്ണ്ട്. ങ്ങളട്ക്ക് അങ്ങട്ടും പോവാറുണ്ട് ആഹ് അപ്പൊ എസ് ഡിക്കാര്എവിടൊക്കെള്ളേ?
എസ് എസ് ഡി അവ് അ
എസ് ഡി ആ മക്തബിൽ പെട്ട്ന്ന് പറഞ്ഞ് ഇയ്യാണോ?
ഏഹ് മക്തബിൽ പെട്ട്അർഞ്ഞത്ഒന്ന് ഞാനാണ്.
ആഹ് വേറെ ആരേംണ്ടോ?
വേറേ വേറെ പിന്നൊരു അ അ് ഒരു വേറൊരുത്തൻണ്ട്. ഓപിന്നെ അവ്ടുന്ന് മക്തബിലല്ല വേറെതോ ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ട് ല്ണ്ട് പിന്നെ വേറെ രണ്ടാൾക്കാര് ആദ്യന്റെ പ്രൊസിക്റ്റിലെന്നെണ്ട്.
ഏഹ്
ഞാനാണ് ആ മക്തബിൽ പെട്ടോന്.
ഉം പ്പത്ത് ആരോ പർഞ്ഞീന് എടങ്ങേറാണ് ഓന് ഒറ്റക്കാണ്ന്നൊക്കെ പറഞ്ഞി
ആ ഒറ്റക്കാണ് ആരെ മുസബിൽ കാരെ പറ ഞ്ഞിട.
അല്ലല്ല ഞാൻ ഓസ്പോടുത്താറിട്ട്പോ
ഏഹ്
ശരി ന്നാ ടൈം ആ യിലെ
ആഹ്‌ ഞനീ ജ് ഇങ്ങോട്ട് വിളിച്ചോടി